ഹലോ
ദശേഷം ദശേഷം
വിശേഷം സുഖമായിട്ടിരിക്കുന്നു
അതെ അതെ നീ ഫുഡ ഇണ്ട് ഇപ്പൊ കഴിക്കും
ഫുഡിന് കഴിക്കാൻ ഇനിയും ഒരു മണിക്കൂറൂടെൊക്കെ ആവും
എന്തിട്ടാണ് അവിട ഫുഡ് കഴിക്കണത്
ഓ ഇന്ന് പുറത്തുന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇന്ന് പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം അത് വന്നിട്ട് അത് വന്നിട്ട് ട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തിട്ടേ കുള്ളു
ആ ആ ആഹ് കുഞ്ഞു മക്കൾക്ക് കൊടുത്തട്ട നമ്മൾ കഴിക്കാൻ പറ്റുള്ളൂല്ലേ നമ്മളെ വീട്ട മള്ളാരും ഒക്കെ നമ്മ അങ്ങനെ തന്നെ മക്കൊക്കെ കൊടുത്ത് എല്ലാം കഴിയുമ്പോലേ കഴിക്കുള്ളൂ ഉം ഇവിടെ മഴ പെയ്യാണ്
ഇ്
നല്ല മഴയായി ആ മഴ പെയ്യാണ്
ആ ഇടി ഉണ്ടോ
ഇടന്നല്ല വെറുതെ മഴ പെയ്യണ്ട് അത്യാവശ്യം നല്ല രീതി പെയ്യണ്ട്
ആ ആ പിന്നെ വെള്ളക്കെട്ടൊക്കെ ഉള്ളട ആണോ നിങ്ങളടേത്
ഏ ഇല്ല ഇല്ല ഇല്ല കൂടുതൊന്നും ഏ കുന്നും മലയൊക്കെ പോലത്തെ സ്ഥലങ്ങള വെള്ളക്കെട്ട
ഓ ഓ ആ
വെള്ളക്കെട്ടൊന്നില്ല ആ ആ നല്ലേ കിണറില് വെള്ളമൊന്നുംല്ല നല്ല ശുദ്ധമായ വെള്ളം കിട്ടണ കിണറക്കെള്ള ആ ഏരിയൽ
ഓഹോ
അപ്പ നല്ല സ്ഥലപ്പോ എത്ര നാളായി പോയിട്ട്
ഞാനിപ്പം പോയിട്ട് ആറു മാസമാവുന്നു
അത്രേ ആവ്ണുള്ളൂല്ലേ ആ ആ
ഉം ഉം ഡിസംബറിലാണ് വന്നത്
അതെല്ലേ ആ ആ ആ
ഉം ഉം
അന്നിട്ട്
ക്കാനും പറ്റില്ല
ആ ആ ശരിന്നെണ് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ നമ്മള് വിചാരിക്കണ പോലത്തെ ചെലവുകളെല്ലെല്ലാ വരണത് മേടിക്കാൻ പോയ എത്ര കാശ് കൊടുക്കണം അതെല്ലേ എന്ത് കുട്ടികളാ
ഉം ആഹ് മോ ഒരു മോനും രണ്ട് മോളും മോനാ മൂത്തത്
ഓ പിന്നെ രണ്ട് പെൺകുട്ടികള്
ഉം
പഠിക്ക്ണ്
ആ മോന് ആറാം ക്ലാസ്സില് അല്ല ഏഴാം ക്ലാ സ്സില് മോള് നാലില് അതിനെളയാള് ഒന്നാം ക്ലാസ്സില്
അവരൊക്കെ ഏഹ് മോന്റെ വാപ്പാട കൂടെ വാപ്പാട വീട്ടില്
ആ അവിടെ വാപ്പാട ഉമ്മയൊക്കണ്ട്
ആ വാപ്പാട ഉമ്മ ഉണ്ട്
ആ ആ കൊഴപ്പോല്ല നോക്കാനാളുണ്ടെങ്കി കൊഴപ്പോല്ല
ഉം എന്നാലും എത്രയെന്ന് പറഞ്ഞാലും അവർ ക്ക് അവരുടേതായ ഒരു വിഷമങ്ങളോ ആ യഥാർത്ഥ ഫീലിങ്സ് സ് സ്വന്തം ഉമ്മാട്ത്ത് ഏഹ് തൊറന്ന് പറയുന്നണക്ക് ഇനി ആരുണ്ടന്ന് പറഞ്ഞാലും പറ്റത്തില്ല ഇതിനിടയ്ക്ക് മോളെന്നോട് ഒരുപാട് വ ട്ടം ചോദിക്കുന്നു ഉമ്മി എന്തിനാ പോയന്ന്
അത് ശരിന്നെനാണ് വേണം അതൊക്ക എനിക്ക് ഞാന് ഉമ്മില്ലാണ്ട് വന്നതാ അപ്പൊ അങ്ങനത്തെ ഫീലക്ക നമ്മുക്ക് മനസ്സിലാവും പെട്ടെന്ന്
ഉം
നമ്മടെ ആ നമ്മ്ക്ക്ങ്ങനെ ഒരാള് ചോയ്ക്കാൻ നമ്മള്ക്കൊരു ഉമ്മില്ലാത്ത ആ ഒരു തൊക്കെ
കൊർ നമ്മൾ എത്ര വഴക്ക് പറഞ്ഞാലും അടിച്ചാലും ആ ഒരു കുഞ്ഞ്ങ്ങക്ക് ആ ഒരു ഇത് മ മനസ്സിലാവും എന്തുകൊണ്ടാണ് എന്നുള്ളത്
അല്ല നമ്മള് പോവുമ്പളായിരിക്കും ആ വെഷമം നമ്മള് കൂടെ നിൽക്കുമ്പോ ഇവര്ക്കറിയില്ല നമ്മ പോകുമ്പളാണ് അവര്ക്കതിന്റെ ആ ഇത് അറിയണ നമ്മള് ഇളപ്പോ ഇള്ളതും നമ്മ ഇല്ലാത് ള്ള ജീവിക്കണതും
അതാ എടക്ക് പള്ളിയില് പി ടി എ യൊക്കെ ഉണ്ടായിരുന്നപ്പൊ എന്നോട് ചോദിച്ചു ഉമ്മീ എന്താ ഉമ്മി എന്തിനാ പോയത് ഇവിടെ ഉണ്ടായിരുന്നെങ്കി എന്നെ പള്ളീ കൊണ്ടാക്കി കൂടായിരുന്നോ എന്റെ പി ടി ഐ ക്കൊക്കെ വന്നൂടായിരുന്നോ
ആ ആ ആ ആ
ഉം ഞാൻ കൂടെ ഉള്ളപ്പോ കുഞ്ഞുങ്ങള്ടെ എല്ലാ കാര്യത്തിനും വാപ്പിക്ക് അങ്ങനെ ഏ എന്തെങ്കിലും ഏ അവർക്ക് വേണ്ട്ന്ന ആവശ്യങ്ങള് സാധി ച്ചു കൊടുക്കന്നല്ലാതെ പള്ളികൊണ്ട് വിട്ന്നതും സ്കൂളില് ഒരുക്കി വിട്ന്നതും അവര്ടെ ഹോസ് പിറ്റൽ കേസ് ധ അവര്ടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാണ് വാപ്പിക്കങ്ങനെ ഏഹ് അമ്മ്ക്ക് വേണുന്ന പൈസയൊക്കെ തരും എന്നല്ലാതെ അവരെ കൊണ്ടു പോവ്ന്ന ഒരു ഇതൊന്നും ഇല്ല
ആഹ് ഹഹ
അയ്ന്റെ ബുദ്ധിമുട്ടൊന്നും വാപ്പായു അറിഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പം ഞാനിങ്ങ് വന്നതിന് ശേഷം കുഞ്ഞുങ്ങള് വയ്യാതാ ആയപ്പഴക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് ആശുപത്രിയിൽ പോ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അതിഞി സെറ്റാ യിക്കോളും ഇല്ലാത്തോട്ത്ത് വാപ്പ സ്ഥാനം ഏറ്റോളും കൊഴപ്പുല്ല വല്ലാത്ത സ്ഥാനം ഏത്തി
ആഹ് ഉണ്ട്. ആ
ങ്ങനെക്കെണ് പഠിക്യണത് അല്ലേ
ഇപ്പം മനസ്സിലാവുന്നു ൺ
ഓരോരുത്തിരിം ജീവിതം പഠിക്ക്ണേ
വേല്യ ജോലിഅരുന്നു ന്നോള്ളത്.
ആഹ് അല്ല നമ്മൾ നുംമ്പോ അതിലൊരു വെലിണ്ടാവൂല അവര്ട് കുമ്പാ ഐൻ്റെ വെല മനസ്സിലാവണോ രിങ്കി നമ്മൾത്ര കഷ്ടപ്പെട്ടിരുന്നു ന്നുള്ളത്. പ്പൊ ചോയിക്യും എന്ത് ജോലി പിന്നെ ന്നറിം
ആഹ് ആഹ്
എന്തോ പണി എന്നൊരു ചോദ്യാരുന്നു ഇപ്പനസ്സിലായ് എന്തൊക്കെയാ പേ വീട്ട് പണിന്നുള്ളത്. ആഹ് ആഹ് ഇപ്പ ഞാൻല്ലാത്തോണ്ട് മേവം വർഷ് മിശ്യേൻ വാങ്ങിച്ചു.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അവോൻസ്സിലായി തുണി കഴുകണെങ്കി ഞ് വാഷിം മിഷേൻ വേണം.
പിന്നെ കുഞ്ങ്ങളെ പഠിപ്പിക്ക്യാൻ പുഷ്യനിടണോന്ന് പറയുന്ന കേട്ടു മറ്റേ ഇതൊന്നും വേറൊരാളിന്റെ ൻ്റ ആവശ്യം വരുന്നില്ല ഉം
ആ ആ ആ
ഉം
ആഹ് അല്ല ഭാര്യമാരുള്ളപ്പോ അങ്ങനെയാണ് അവരിക്ക അയിന്റെ വെല അറിയാൻ പറ്റില്ല പോവുമ്പളാ അയിന്റെ വെല അറിയുള്ളു
ഇപഴേ ഇത് ആ വാഷിംഗ മെഷീൻ വാങ്ങിന്നതിന് ഒരു എമൗണ്ട് ആവും പിന്നെ മാസ് താമാസം അതു ഉപയോഗിക്കുന്നതിന് ആവുന്ന കരണ്ടിന് നമ്മൾ പ്രത്യേകം പൈസ അടക്കണം നമ്മള് ചെയ്യുമ്പോ ആ നമ്മള് ചെയ്യുമ്പോ അതിന് മാനോ ഇല്ല ലാഭവും ഇല്ല
ആഹ് ആ ശരിയാണ് നിങ്ങൾ പറയണത് ആഹ് അവര് ചെയ്യുമ്പോ അയിനക്കെണ്ട്. എനിക്ക് അനുഭവം ഉള്ളതാണ്. എന്നാലും ഞാൻ വാക്സിലന്റ് ആയിട്ട് ഇട്ട് കിടന്നതാണുട.
ഉം
ആക്സിഡന്റ് ആയിട്ട് ഇപ്പൊ ഒരു വർഷായി. അപ്പൊ രണ്ടു മാസം മോളും നോക്കി പിന്നെ മൂന്നാലഞ്ച്മാസം മോനാണ് നോക്കിയത്.
ആ ഫാര്യമാരുടെ വെല അറിയാത്ത ഫർത്താക്കന്മാർക്കൊക്കെ ഇതൊരു പാടാ പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഒരു യ് വല്യയ പ്രയാസായിരിക്യും എത്രയെന്നാ പറഞ്ഞലുമ്മമാര് കൂടെ ഇല്ലങ്കിൽ
പെൺകുട്ടികൾക്ക് പ്രത്യേകിചും പെൺകുട്ടികളാണ് കൂടുതലും വെ ശ്രമിക്കുള്ളു അച്ചാ പെൺകുട്ടികൾക്കാണ് ഉമ്മമാര്ടെ കൂടുതൽ ആവശ്യം ആൺപിള്ളേരെകാളും
ഉം
ഇപ്പം ഓർക്കുന്നു ഉം നമുക്ക് നാട്ടില് ഒരു നാട്ടിൽ അത്ര വരുമാനം കി കിട്ടീനെ നമുക്കത് അങ്ങ് ചെലവായി പോവും
അതേല്ലെ ഉം ശെരിയാണ് നാട്ടിലെ വരുമാനം എന്റെ മോനാ പക്ഷെ അവിടാർന്നപ്പം ബുദ്ധിമുട്ടുണ്ടായിപ്പോ ഞാൻ ഒന്നിച്ചാണ് ആക്സിഡന്റ് ആയത് അപ്പാ അവന് പിന്നെ പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാമ്പത്ത് കത്യമായിട്ട് ഭയര പ്രഷ്നാണ്
ഉം
മറ്റേത് അവനവന്
നാട്ടിൽ നിന്നും നമ്മൾ എത്ര ജോലി ചെയ്ത് പൈസ ഉണ്ടാ
ആഹ് ആഹ് പിന്നെ ശെരിയാണ് പക്ഷെ നാട്ടുകാർ മൊത്തോം ഇപ്പോ ഇവിടെ ജോലി എടുക്കുമ്പോ ഒന്നിനും തെകയണില്ല അവിടെയാ ന്നപ്പോ നമ്മക്കൊരു കാശ് തന്ന് അപ്പൊ നമ്മ ആ കാശ് ഇതാ ഏ അതിന്റേതായ രീതി കൈകാര്യം ചെയ്യുർവാവന്നു അല്ലാണ്ട് പിന്നെ അവന് അവന്റേതായ ആവശ്യങ്ങൾക്കൊക്കെ അവന് എടുക്കുവാർന്നു
നമ്മൾ ആ ഒരു മാസം ഒരു മാസം ഒര് തവണ കിട്ടുന്ന ഒരുലാവുമ്പം നമ്മള് നോക്കി കണ്ടു
ഹലോ ഹലോ
ഹലോ
പിന്നെ ആ പറഞ്ഞോ
ആഹ് ഫുഡ് എത്തണപ്പം പുറത്ത്ന്ന് ഓർഡർ ചെയ്ത് തന്ന്
ആ
ആഹ് ഫുഡ് എന്താ പുറത്തുന്ന് ഓർഡർ ചെയ്തതെന്ന്
ആ
ഹലോ
അത് എടക്
ഫുഡ് എന്താ പുറത്തുന്ന് ഓർഡർ ചെയ്തത് ആഹ് ആഹ് എന്നിട്ട് എല്ലാരും കൂടെ കഴിക്കും അല്ലേ
ഓ
ആൾക്കാരില്ലേ കെടക്കാനൊക്കെ
ഉം
ഹലോ ഫുഡ് വെക്കാൻ ആൾക്കാരി ഇല്ലേ ഉണ്ട് ആഹ് അപ്പം അവര് വെച്ചോളും അല്ലേ അപ്പം അവര് വെച്ചോളും
ഉം
ആഹ് നിങ്ങക്ക് ഈ ഡ്യൂട്ടി മാത്രേ ഉള്ളൂ അല്ലേ അല്ലാന്ന് നിങ്ങക്ക് ഈ വലിയ കുട്ടികൾടെ ഡ്യൂട്ടി മാത്രവല്ലെ ഉള്ളൂ വേറെ ഇല്ലല്ലോ
നിങ്ങേ ഇൽ ഇല്ല ഇല്ല ക്ലീനിങ് കുഞ്ഞുങ്ങളുടെ നൊട്ടം ഫുഡ് എല്ലാം നമ്മൾ
അല്ല ശരി ഈ പുറത്തസ്ഥലത്ത അങ്ങനെല്ല ഓരോന്നിനും ഒരാൾക്കാരുണ്ടാവുമല്ല ക്ലീനിങ്ങന് വേറ ആള് വ അതെല്ലേ വാഷ് ചെയ്യാൻ വേറ ആള് ഫുഡ്ഡ് ചെയ്യാൻ വേറ ആള്
ഇത് ഏ പിന്നെ ഭാര്യയും ഫര്ദാവും മൂന്നും
ഞങ്ങൾ ഇവിടുന്ന് രണ്ട് പാർട്ടികൾ പോയിട്ടുണ്ട്
ഉം
അതെയല്ലേ ആ ഞങ്ങൾ ഇവിടുന് വേറെ പാർട്ടികള് പോയിട്ടുണ്ട് അവര് അങ്ങനെയണന്ന്. ഫുഡ് വെക്കാൻ വേറെ ആള് പുറം ക്ലീനിങ് വേറ ആള് അകം ക്ലീനിങ് വേറ ആള് പിന്നെ കോഴി ഏ് ആടക്കെ ഉണ്ടല ചെമ്പിരിയാടൊക്കെ അപ്പ ആ നമ്മള് പണി കഴിഞ്ഞ് കഴിഞ്ഞാല അയിനെ നോക്കാൻ പോണൊ അയിന് തീറ്റയും വെള്ളമൊക്കെ വെച്ച കൊടുത്തിട്ട് പോരാം അങ്ങനെ എടുതു അപ്പൊ ഞാൻ ചോദിച്ചത് അങ്ങത്തെ അങ്ങന അപ്പ നി ചെറിയ പനി ചെയ്യര്ത് പറഞതല്ല ഉപ്പാ അപ്പൊ ചെറിയ ഫാമിലിയാണല്ല ഇത് അങ്ങനല്ലേ വലിയ ഫാമിലിന്ന് പറയണ്ട് ശരിയന്നാട്ടാ പിഞ്ഞുളിക്കാം
ലിയ ഫാമിലിയാ ഓ ഓ